ആഹ് ഗുഡാഫ്റ്റർനൂൺ
റ്റർനൂൺ
ന്തക്കെയാ
ഒക്കെ സുഖം അങ്ങനെ പൂവാണ് നല്ല ഇതീല് നല്ല മയീണ്ട്
ആഹ് ആഹ് ഇവടെ ണ്ട്
ആഹ്
ഉം വെയിലൂണ്ട് മയേൻ്റ തുള്ളീണ്ട്
ആഹ് ഇവടിന്ന് വെയിലന്നെ ട്ടി
ഉം ഉം ഉം ഇങ്ങളെങ്ങനേ ഉള്ളിയച്ചാറൊക്കെ ഇട്ആ
ഞങ്ങള് വെളുത്തുള്ളിയച്ചാറ് പിന്നേ വെളുത്തുള്ളി പൊയ് പൊളിച്ചീട്ട് അത് പിൻ ന്നെ ഒന്ന് എണ്ണേല് ട്ടൊന്ന് വാട്ടിയെടുക്കും
ആഹ് ആദ്യം എണ്ണേല് വാട്ടിയെടുക്
ആഹ് ഒന്ന്ച് ഒന്ന് മൂപ്പി ച്ചെടു ക്കും. പിന്നെ ആഹ് പച്ചമണം പോവാന് പിന്നെ നൽ ഏ നല്ലെണ്ണെടുത്തിട്ട് അയിക്ക് കടുക് കും പിന്നെ ഉലുവയും പൊട്ട് ട്ടിച്ചിടും. കരിയേപ്പിൻ്റ എലേം പിന്നെ ഇഞ്ചി ഇൻ ഞ്ചിം ഏഹ് പച്ചമൊളകും ചെറുതായി അരിഞ്ഞി ട്ട് അതു അതിലിട്ട് നല്ലോം വയറ്റി എടുക്കും. എന്നിട്ട് അഴിക്ക് ഉള്ളീ നമ്മള് ഇതാക്കിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് അച്ചാർ പൊടി ഇട്ട് കാണ്ട് മിക്സ് ആക്കിട്ട് സുർക്കപാരും വെളുത്തുള്ളി അച്ചാറിടാൻ നല്ല രസ് സുഖാ, പിനമ്മടെ ടെ ജാതിക്കന്റെ ആ ജാതി ക്കന്റെ അച്ചാറിട്ട് ജാതി ക്കന്റെ തോലില്ലേ ആ അത് ഞാൻ അച്ചാറിട്ടീനീ ഇവിടെ ഇവിടണ്ട് അത് ഇന്റെ മൂത്തച്ഛന്റെ മോള് ഔ കൊടുന്ന് കൊടുത്തയച്ചീനീ
ആഹ് ആഹ് അവിടെണ്ടാവൂലേ
ടണ്ട്. ഇങ്ങട്ട് അവിടുന്ന് ഓള് കൊണ്ടത്ത തോൽ അതിന്റെ തോലില്ലേ നല്ല രസ് സാ ച്ചാറിട്ടാല്. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മള് മാങ്ങക്കെ അരിയണ മാതിരി ചെറുതാക്കി അരിയ
ഉം ഉം
ട്ട് അത് സദാച്ചാറിടുന്ന മാതിരി ആദ്യം പിന്നെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചെറുതാക്കി കൊത്തിയരിയാ
ആ ആ
പിന്നെ അയും പിന്നെ കടു കടുകും ഉലുവയും അച്ചാർ പൊടിയൊക്ക ത്തച്ചിട്ട് നമ്മള് വെ നല്ലെണ്ണൽ ഇത് കടകും ഏ ഉലുവിയും കറിവേപ്പിൻന്റെറലും പൊട്ടിച്ചെടുക്ക ഇട ഇങ്ങട്ട് അഐക്ക് ഈ എമ് നമ്മൾ ആദ്യം എരിഞ്ഞ വച്ച സാധനങ്ങളിലെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അത് നല്ലോ വഴറ്റിെടുക്കുക ഇങ്ങട്ട് ഈ ആ ആ ഇങ്ങട്ട് അഐക്ക് ജാതിക്ക അരിഞ്ഞച്ചതും കൂടി ഇട്ടിട്ട് ഉപ്പ് ഇട്ട് കാണ്ട് നലോവും കുറച്ച് വേവിക്കണം കുറച്ച് നല്ല വേവ് ഉണ്ടാവും
ആ ഹ
കുറച്ചേരം ഉം ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ കത്തിച്ചിട്ട് പിന്നെ അച്ചാർപൊടി സുർക്ക ഒയ്ച്ചാമതി
അയിന്റെ തൊലി ചെ ചെത്തുഓ
ആ തൊലീ ചെത്തണൂണ്ട് ചെത്തി ഞാൻ ചെത്തീട്ടില്ലെനി. അയിന്റൊരു ചോയോക്കിട്ടണെങ്കിൽ ചെത്തണ്ടാ പറഞ്ഞാണ്ട് ആ ഓള് പറഞ്ഞു ചുവന്ന തന്നാലേ ഇത് ചെറു ചെറു കടിങ്ങനെ വെരുള്ളു അപ്പളേ രസണ്ടാവൊള്ളൂ മറ്റേ ആ കാ തോല് കളഞ്ഞാല് അയിന്റെ കടിണ്ടാവൂലേ. അയ്ണ്ടാവൂല അപ്പോ ഇത്, തന്നേ, നല്ല രസാ?
ഒന്നുമ്മേ കായ്ച്ചു ആ അതിനൊന് ഇല്ല ഒന്നുമ്മേ കായ്ച്ചില്ല അഞ്ചെണ്ണം അർ അങ്ങനെയൊക്കെ ഉണ്ടാകല് തുടങ്ങിയിട്ടുള്ളൂ
തന്നേ?
രണ്ടട്ടക്കായിട്ടൊണ്ടായി.
നല്ല രസാ അച്ചാറിട്ടാല്, എന്റടുത്തൊരു, ഞാനിപ്പോ ഒരു കുപ് പ്പിയിട്ടുച്ക്കണ്.
ആ ആ ഞാൻ കയിച്ചിട്ടുണ്ടച്ചാറ് ഉം ന്താ വീട്ടിലുണ്ടാക്കീട്ട്.
ആ ആ എല്ലാർക്കു ഇസ്റ്റായിന് ഇവിടെ ഞാനിപ്പോ പെരുന്നാക്ക് ആ ഫുഡിന്റെ കൂടെ അത് ഇനി എല്ലാർക്കും കൊട് ത്തീനത് അപ്പോ എല്ലാരും പറഞ്ഞ്, അല്ലമ്മളിണ്ടാക്കിയത് ഒരു ഇത്താണല്ലോ കൊട്
ആ ശരിയാണ് ആ പിന്നാൾകാര് നല്ലത് പറയു യിലൊരു സന്തോഷം.
ആ ആ അപ്പ എല്ലാവരും പറഞ്ഞ് ന്റെ. ഹസ്ബന്റിന് മൂത്തുമ്മേന്റെ മോളുണ്ടായിരുന്നു അവള് വന്നിട്ട് ക്കാണ്ടവർക്കു ഉപ്പേരി കൊണ്ടോയി. പ്പ ഞാൻ അച്ചാറിട്ടുവച്ചീന് മങ്ങേ തൊക്കെയിട്ടുവച്ചിന് മാങ്ങക്കൊണ്ടാരുന്നേ അപ്പം. ഇട്ടുവച്ചീന് ഓള് പ്പതോണ്ട്
എയ് ആ ചെലരിട്ടാ നല്ല ടേസ്റ്റ എനക്ക് പിന്നെയീ അച്ചാറിനോട് വല്ല്യ താല്പര്യല്ല എന്നാ വെളുത്തുള്ളി അങ്ങനെത്തൊക്കെ അച്ചാറ്, കയ്പങ്ങ വെളുത്തുള്ളി ഒക്കേണ്ടല്ലോ.
ആ ന്നെ മാങ്ങക്കേ കുത്തുന്ന്വങ്ങനെ. കുത്തൊന്ന്വല്ല. എനിക്കത്രിഷ്ടല്ല. എനിക്കച്ചാറല്ലിഷ്ടം ഒക്കെ. താഴെത്തരാണെന്നു തോന്നുന്നു. അത് എങ്ങാനും കിട്ടിയാൽ ഞാൻ അച്ചാർ ഇട്ടു വയ്ക്കും
ആ ഇവിടെ ഇപ്പം ഇതുണ്ടാലോ ഈ ഇരിമ്പിമ്പുളി അങ്ങനെ ചീഞ്ഞു കിടക്കാനുണ്ട്
അത് മറ്റേതിട്ടാ മതി അത് മറ്റേ പുളിഞ്ചിണ്ടാക്കിയാ മതി അത് നല്ലോ വേവിച്ച്യാ അത് നല്ലോ വേവിച്ച്യ ഇങ്ങട്ട് വേവിച്ചിട്ട് മാറ്റിവെക്കാ എന്നിട്ട് ശർക്കര ഉരുക്കിട്ട് ശർക്കര ആ ശർക്കര ഉരുട്ടി ഉരുക്കിട്ട് ആ വേവിച്ച കൂടി മിക്സ് ആക്കിക്കാണ്ട് കൊറച്ച് ഉപ്പും പിന്നെ ഈ ഇതില്ലേ കൊറച്ച് ഉപ്പിട്ട് കാണ്ട് ആന്ന് രണ്ടും മിക്സ് ആക്കിയാ മതി നല്ല രസാ എടായ്ക്ക് കടകും ഐക്ക് കടകും ആ കടകും കറിവേ - പിന്നെലയും കൊറച്ച് പിന്നെ അച്ചറും അച്ചാറ് പൊടിയൊക്കെ ഇട്ടിക്കാണ്ടൊന്ന് കൊറച്ച് തോനെ വേണ്ടട്ടോ ഒരു അ ചൊയ ഇണ്ടാണ്ടെ നല്ലാ രസാ അയിന്റെ മ് പിന്നെ ഇത് ന്റെ ഉമ്പെടുത്ത നാത്തൂന് ഓളേയ്ക്കും മുന്തിരിയൊക്കെട്ട്ക്കാണ്ട് ഇണ്ടാക്കലിണ്ടേനൂടെ
ഉം ഉണ്ടാക്കിയോക്കണം ഒണ്ടാക്കിയോക്കണം ഞാൻ ലോഷനിണ്ടാക്കിനതോണ്ട് തെള പ്പിച്ചാണ്ടിങ്ങനെ ലോഷ് ഇണ്ടാക്കുന്നനങ്ങ
ആ ഓള് ഒരുപാട് മൂത്ത് വേ നാത്തൂന്റെ നാത്തൂ വന്നാ ഒരുപാട് അങ്ങനെ ഇണ്ടാക്കിവെക്കലു ണ്ടേനു ആദ്യം
ആ ആ
അങ്ങനെ ഓള് ഉണ്ടാക്കണെ ഞാൻകണ്ട് ഞാൻ കണ്ടില്ല ഞങ്ങളവിടെ ഇല്ല അതുകൊണ്ട് ഞാന് കണ്ടീല്ല ഓള് ഇണ്ടാ ക്ക്യാൻ കണ്ടീനു
ആ ആ ആ ഇവിടെ അങ്ങനെ ചീഞ്ഞു പോണ്ടേന്നു തിന്നാനും വല്യ താല്പരൃ താല്പര്യംഇല്ല ഇൻഷാ അള്ളാ നോക്കണം ഇൻഷാ അള്ളാ നോക്കണം ഞാൻ ചെ ഒന്നുണ്ടാക്കിയോക്കണം ഉം ഇണ്ടാക്കി ഇതുയൊന്നും അല്ല ഒരേക്കാരം പക്ഷെ അല്ലാതെങ്ങനെ ഇതില് ചെലപ്പോ മീനൊക്കെ ഇട്ട് ഞാൻ ഇടലിണ്ട് അത് വേറെ ടേസ്റ്റാ അ അങ്ങനെ ഇടുമ്പം പുളിക്ക് പകരം മ് മ് ആ ചെലേത്തു ആണെ ഒണക്കി വെക്കുന്ന കാണാ എന്നിട്ട്അങ്ങ മീനുക്ക് ഉപയോഗിക്കും
ആ ഞാൻ കണ്ട്ണ് പക്ഷേ ഞങ്ങടവിടെ ഇല്ലാത്
ആ മാങ്ങ ഒണക്കണമാതിരി മാങ്ങമ്മൾ ഇങ്ങനെ ഒണക്കി വെക്കൂലേ മാങ്ങാണ്ടാകുമ്പം പച്ച മാങ്ങ അതേമായിരി ആ അതേമായിരി ഇതും ഒണക്കിവെക്ക ക്കണ ഞാൻ കണ്ടിട്ടിണ്ട് ഉം
എഹ് അച്ചാറ് ഹാ വീട്ടിൽ വ് ഇവിടങ്ങനാ ഇടുവേല അത് വേറൊക്കൊന്ന്ടൂല അത് കാ നമ്മൾ വെറൈറ്റി ആയിട്ട് ജാതിക്ക ഒന്നും അങ്ങനെ ആരും ഇടൂല്ലല്ലോ അപ്പ അങ്ങനെ ആ അങ്ങനെ കിട്ടിയപ്പം അങ്ങനെ ഇടട്ട്
ഉം ഉം അത് അങ്ങനെ കിട്ടൂലല്ലോ നമ്മള് വീടുകളില് എല്ലാ വീടുകളിലൊന്നും അതില്ലലോ
എളാ മൂത്തമ്മേ നം ഹമുസ്ബന്റിന്റെ മൂത്ത പ്പ്ന്റെ മോള് ഓരോക്കെ വന്നപ്പം അത് കണ്ടാണ്ട് ഓൽകൊ ക്കിഷ്ടായി ആന ഓലം ഒക്ക കൊണ്ടോയി ന്നാലും ഇണ്ട്ട്ടോ ഇന്റട്ത്ത് കൊറേ ഇണ്ട് അത് ഒരു രസം ബേറെ ആഹ് അത് കൊറേ കിട്ടീന്
അല്ലാണ്ട് കൊറച്ചൊന്നും കിട്ടിയാലൊന്നൊന്നു ആവൂല കാരണം എല്ലാർക്കും കൊട് ക്കണെങ്കിലും കൊർച്ച് അത്യാവശ്യം വേവണം ഉം അ
അത് ഇട്ടീനി ആ
ആ പിന്നെ ഞമ്മളെന്നെണ്ടാക്കുമ്പം മ്മക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത ഇണ്ടാവ
ഓ നല്ലതാ ആ മക്കൊക്കെ സ്‌കൂ സ്കൂകൊക്കെ കൊടുത്ത് അയക്കാ ഫുഡിന്റൊപ്പം നമ്മളെന്നെ ണ്ടാക്ക വേറൊന്നുല്ല ല്ലോ നല്ലതാ
കെമി അതാ പറഞ്ഞേ കടേന്ന് വാങ്ങിക്കുമ്പോ അയ്ല് കെമിക്കൽസ് നല്ലോണം ണ്ടാവും എത്ര ദിവസ പ്പൊ കേടില്ലാതെ നിക്കുല്ലോ ന്നാ നമ്മളിള്ളത് ഇണ്ടാക്കണത് അങ്ങന അത്ര കൂടുതലൊന്നും നി
ഏ അങ്ങനെ നിക്കൂല ഇങ്ങൾണ്ടാക്ക ഏതാ
ഞങ്ങള് അങ്ങനൊന്നുല്ല ഉലുവേം അച്ചാറ് ഇണ്ടാക്കലൊക്കെ ഇണ്ട്
ഞാൻ ഇബ്ട മാ മാങ്ങ പച്ച പച്ചാങ്ങ ഇട്ട് വേണേ ഇണ്ടാക്കും ഹ് ഹ് ഹ് ഹ് മാങ്ങാ ഇണ്ട് ഇന്റട്ത്ത് ആഹ്
അ അച്ചാറും പൊടി അങ്ങനെ ഉപയോഗിക്കില്ല ഞങ്ങള് വല്ലാണ്ടു പയോഗി- ക്കലില്ല പിന്നെ കാശ്മീരി മുളകും പൊടിയാ ഉപയോഗിക്കല് അപ്പോ പിന്നെ കുറച്ച് വല്ല്യേ ആ പിന്നെ ഒണക്ക മുളക് ഞമ്മള് വറത്തും കാണ്ട് പൊടിച്ചുങ്ങാണ്ട് അതിൻ്റെ പൊടീം അങ്ങനെ ഉപയോഗിക്കും ഇല്ല്യ മൊ മുളകുംപൊടീൻ്റെ എരു ഇവിടെ അധികം ആൾക്കാർക്ക് പറ്റൂല ഞങ്ങള് എരു കൊറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാ പച്ചമുളകിൻ്റെ എരു കൊഴപ്പില്ല കുരുമുളക് പച്ചമുളക് അങ്ങൻത്തൊന്നും പറ്റില്ല ചീന പറങ്കിന്റെക്കെ അങ്ങത്തൊക്കെ ഇവിടെ ഇണ്ടേന്നു ആഹ് എരുഒന്നും വിഷയല്ല പച്ചമുളകിൻ്റെ മുളകും പൊടീൻ്റെ എരുണ്ടല്ലോ അത് പറ്റൂല ആഹ് ആഹ് അസ് അസ്ബൻ്റിനെന്നെ ഓൽക്കന്നെ പറ്റൂല കുറച്ച് അപ്പോ ഈ കാശ്മീരി മാത്രാ ഉപയോഗിക്ക പിന്നെ നമ്മള് മസാ ചാറൂട്ടാന് സാധാമുളകും പൊടി
മുളക് കൊറഞ്ഞാല് ഇവടൊത്തെ എന്തേ കുറഞ്ഞ്ന്ന് ചോദിച്ചോലും
ഇന്നാ ഇവിടെ കൂടീയ ചീത്ത പറയും അന്ന് വയറിന് പറ്റേക്കാര്യം പ്രശ്‌നോം കാര്യാ
ആ പലോരും പലേതിലല്ലേ എന്നാ പച്ചമുളകും മറ്റും അതിൻ്റെ ഒക്കെ ആണെങ്കിൽ കുരുമുളകിൻ്റെ ഒക്കെ ആണെങ്കിൽ എത്ര എരുണ്ടായാലും പ്രശ്നം ഇല്ല
ആ
അല്ലാണൊന്നുല്ല്യ
അ ആ
ഉംമുളകും പൊടിഉപയോഗിക്കല് കമ്മിയാണ്
കുരുമുളകും പൊടിയേക്കാരും ഇതീ കൂടെയൂസ്
ആ കുരുമുളകും പൊടിയാ പിന്നെ ഞങ്ങള് പിന്നെ നമ്മടെ കാശ്മീരിമുളകും ഇവിടെ കൊടുന്നാക്കല്
ആ അപ്പങ്ങ അപ്പ കാശ്‌മീരി മുളക് നല്ലോ വാങ്ങ്ണ്ടാവും ഇങ്ങള്
അത് ആ അത് കൊറച്ചൊക്കെ അങ്ങനെ വാങ്ങും ഒരു കിലോ മുളക് അങ്ങനൊക്കെ ആയിട്ട് വാങ്ങും അത് കഴിയുമ്പത്തിനും അങ്ങിനെ വാങ്ങും
ആ അതാകുമ്പം കളറ് കളറിൻ കളർ ണ്ടാകൂലെ
റുണ്ടാകും എരുണ്ടാകൂല
ആ ഇണ്ടാവൂല
അപ്പം പിന്നെ ഓലതിന് ൻസര്ച് അങ്ങൻത്തന്നെ ആക്കല് കാരണം വെർതേ ഞമ്മ് ള് ഇതാക്കണ്ടല്ലോ ഓൽക്ക് ഇഷ്ടല്ലാ ഉപയോയ്ചുബ്ബം പള്ളക്ക് കേടുണ്ടാ ഉബളെ
ആ
മ് ഏതൊക്കെ അച്ചാറ്ണ്ട്പ്പം ന്നട്ട് വീട്ട്ല്?
ഇബടപ്പം മാങ്ങണ്ട് ചാതിക്കണ്ട്
മ്
പിന്നപ്പേതാ മാങ്ങ പല തരം ഇണ്ടായിനീം പ്പം അ കഴ്ഞ് എന്തോന്ന് കഴിഞീണ് കട്മാഗെ തോന്ന്ണ്ട കയ്ഞീണ് ന്നാരങ്ങൻ്റെ ദുൺ ട്ട് ന്നാരങ്ങ അമ്മള് ങ്ങനെ ന്നാ ആരെ വന്നാൽ നമ്മൾ വള്ളം കലകല്ലോ
ആ പീഞത് ഇട്ത്തെച്ച് ആ അങനെ ഞാൻ കണ്ട് ക്ക് മ് മ് ന്നോമ്പ്നൊക്കെ പ്രത്യേകെ അതങ്ങനെ ഇട്ത്തൊക്കൊ കാരം ന്നോമ്പിന് എല്ലാ ദോസും ന്നാരങ്ങാണല്ലോ ആ
അത് ഇട്തെച്ച്ങാണ്ട് ഒര് പ കുപ്പില്ട്ട് എചിട്ട് അ ഊ തുർക്കിം ഉപ്പും ട്ട് എച്ങാണ്ട് അയ്കങ്ങട് ട്ടക്കും കിട്ട്ണെ കിട്ട്ണെ ആ
അങ്ങനെ ങട്ട് കൊണ്ടൊക്കെ കാലം കഴ്ഞ്ട്ട് പിന്നട് ച്ചാറ് ഇടു ലെ അയ്ന് വേറട്ത് ട്ടേസ്റ്റി ആണ് ശെരിയാണ് മ്
ന്നാ ശെരിട്ടോ ഞം പിന്നെ വിള്ചേ